അലോ
ഹലോ
ആഹ് എന്ത പണീ?
എന്ത ചപ്പാത്തിണ്ടാക്കാല്ലൊരുക്കത്തില.
ആഹ് അസ് അയ്രാത്രിക്ക്ല്ലേ രാത്രി ചപ്പാത്തിയാ? ഏ ഒർങ്ങീട്ടില്ലപ്പൊ ഉച്ചക്ക് ഒർങ്ങലില്ലേ?
ഇല്ല ഒർങ്ങലൊന്നുല്ല
ഏഹ്
മക്കളുണ്ടാവുമ്പോ തീരെ ഇതുണ്ടാവൂല്ല അല്ലെങ്കിലു ഒർങ്ങലില്ല ഒർങ്ങിയാ കൊറേ സമയം ഒർങ്ങണം അല്ലാതെ പെട്ടെന്ന് നീച്ചാ തലവേദനെ
ആഹ് അഹ് എൻക്കുണ്ട് ഒർ ർക്കങ്ങട്ട് ശരിയാകാതെന്നാലേ ഒർക്ക ചായെല്ലോ അമ്മള് ഒർക്കം വന്ന്കാണ്ട്ണ്ടല്ലോ ഒർങ്ങാതെക്കുവല്ലോ ഒർക്കം വന്നക്കാണെന്തെങ്കിലും ഇതൈ കാണ്ട്‌ ഒർക്ക് ആ ഇല്ലെ ഒർക്കാണ് പോകണേ
ആഹ്
അങ്ങനായാ പിന്ന അന്ന് ഫുള്ള് തലവേദനയ ഞാൻ കൊറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ഒർങ്ങീക്ക് ക്കണ് ഞാന് ഇബലൊച്ചിം വിളി ഇതൊക്കെ കേട്ട് അയ്ന്റടയിൽ ഓലത്തിനെയൊന്ന് ഫോൺ ചോയ്ച്ചും അത് ഇത് ഒക്കെപാടായിട്ട്
ഉം ൻക്കൊരു രണ്ടര മൂന്ന് മണിക്കൊക്കെ ഒർങ്ങിയൊരു നാല് നാലര അങ്ങനെയക്ക നീച്ചാണെങ്കിൽ പറ്റും
ആഹ് ആഹ്
അത്പ്പൊ ഓലൊക്കെ കടേൽ പോവല് ചെൽപോ രണ്ടര ആവും
ആഹ്
അത് കൈഞ്ഞീക്കണ്ന്നെ ഒർങ്ങ അങ്ങനെയൊക്കാണെങ്ക് പറ്റും
ആഹ് ലീവില്ലെ ദിവസാവുമ്പളെ
ഉം
മയ ഇപ്പൊ മഴക്ക് കൊറവുണ്ട് മറ്റേത് മഴക്കെ ആണെങ്കി ചെൽപ്പോ റെഡ് അലർട്ടും ഒക്കെ കിട്ട് ട്ടി തിങ്കളാഴ്ചീ ഇണ്ടാവൂല
ഉം ഇന്ന് രാവിലെകല്ല മഴ ഉച്ച
ആഹ് രാവിലെണ്ട് മഴ പ്പൊ ൽ ഇപ്പൊ പോയിക്ക്ണ് നമുക്ക് ഇപ്രാവശ്യം റെഡ് അലർട്ട് കിട്ടീട്ടെന്നെല്ലല്ലലേ
ഉം ഇങ്ങനെ ആവ്ണ്ടാവൊള്ളൂ രണ്ട് മൂന്നീസത്തെൺ ണ്ട്ന്ന് വാർത്തീലൊക്കെ കാൺചീനു മഴണ്ട്ന്നൊക്കെ
ആഹ് ആഹ് തുണിയൾ ഇപ്പതന്നെ ഒൺങ്ങാതായി
ആഹ്
ഫാന്റൊക്കെ ഒണങ്ങി കിട്ടേണ്ടത് ഔത്തുന്നെന്നെത് നനഞ് ഫാന്റോട്ട് ഇടല്ണ്ട് ഞാന് യൂണിഫോമു കാര്യങ്ങളൊക്കെ ഇടും അവ്ടെ ഓലെ ഓലെ റൂമിലാണ് നല്ലോം ഫാൻ കറങ്ങ ആ റൂമില് ഫ ഇത് ഇടും യൂണിഫോം മൂന്നാളതും കൊണ്ടേയിടും
ആഹ് അൻക്ക് വല്ലാ പറ്റ്ണ്ടാവൂലല്ലേ
ഏഹ് ഏയ് ഇന്റെ ഇതില് അഹ് വല്ലാതെ പറ്റൂലല്ലോ അവിടാം നെൽത്തൊക്കെ ഇതാക്കിയാൽന്നെന്നെ ഈ ചെർ തണു തുമ്മനതായികൊണ്ട്‌ കെടക്കല്ലെ നല്ലോം കർങ്ങങ്ങണം എന്നാലെല്ലേ പറ്റുള്ളൂ പിന്നെ
ആം കുട്ട്യേളെ ചായൊടിക്കയിഞ് കൾ കളചാനെർങ്ങ്യ
ഊ ഉം ചായൊന്നുണ്ടാക്കീട്ടില്ല
ചായണ്ടാക്കിക്ക് നല്ല കടിക്കെ മാണം ഞാരാവലെ ചായുട്ചാനുമന് ഇല്ലതോലുക് ചായല്ലോൽക്ക് അയ്ന്റെ മുന്നേ കടിയറ
ആഹ്
പിന്നെ സ്കൂൾട്ടെരാണെങ്കി പിന്നെ തേലൊക്കെ വള്ളതേങ്കിലോക്കെ വാണ്ടെരും സ്കൂൾട്ട് സ്കൂളൊന്നും ഇല്ലല്ലോ ഞാന് തായത്ത്ക്ക് എ ഇത് കൊടുത്തീന് വെള്ളപ്പം
ഏഹ്
അയില് എന്താ കാട്ടി വെള്ളപ്പല്ലാ പോകൂലാന്നൊക്കെ പറഞ്ഞീനു ഞാൻ പറഞ്ഞീനങ്ങൊട്ടോട് ത്താലും മതി ഇങ്ങ് വാണ്ടെങ്കിയർഞ് ഇങ്ങക്കന്നാലും മതിയായിർന്ന്
ഇബടെ ഫസ്റ്റ് ഒക്കെ അല്ലതയ്നി പിന്നെ തോടർച്ചയായിട്ട് അങ്ങനെ ആയപ്പളെ ഓൽക്കും വെല്യേ മടി ആയി
അതാർഞ്ഞതെ
ന്ന് നല്ല കറി വാണം
ആഹ് നല്
അങ്ങനെയൊക്കെആയി പിന്നെ മറ്റേത് മുട്ടക്കറി ആയിട്ടും കൈച്ചീന്നു
ആഹ്
ഇപ്പൊ പിന്നെ ഇത്ക്ക് ചിക്കൻ ആണം പറു്
കുഞ്ഞോളൊന്നും മാങ്ങ്ന്നല്ല
ഏഹ് ഫസ്റ്റ്ക്കെ അല്ലതയ്നു
ആഹ്
പിന്നെ ഇങ്ങനെ തായപ്പോ പിന്നൊരു ഇതായി
ആഹ് പൊറാട്ട ആണെങ്കി പിന്നിം പോകും ഇത് വല്ലാതെ പോകൂലേ പൊറാ തിന്നെനെ അബൽക്ക് ആട്ട പൊറാട്ട ആണെങ്കി പോകൂല ആട്ട പൊറോട്ട പിന്നെ ഇപ്പാക്ക്‌ കൊടുക്കും
പിന്നെ രണ്ടും ആഹ് അതും ഇതും ഇതാവൊക്കെ ചെയ്യും
ആഹ് ആഹ് ഇങ്ങക്ക് പിന്നെ ആട്ടന്റെ ഇതിന്റെ ആൾക്കാരായോണ്ടേ
ആഹ്
ഇബടെ മക്കക്ക്‌ ആട്ടേണെ വല്ലാതെ താവൂല ചപ്പാത്തിക്ക് എന്താ കറി ഇന്നട്ട്?
ഇന്ന് ചിക്കൻ കറിയാണ് ഉച്ചക്കത്തെ ചിക്കൻ കറിണ്ട്
ആഹ് അങ്ങനെ ആവുമ്പോ സുഖാണ് ല്ലേ മീനോ അങ്ങൻത്തെ എന്തേം കടി ഇണ്ടെങ്കി അയ്ക്ക് ചപ്പാത്തി ഇണ്ടാക്ക്യ എന്നാലും കൊറെ പെരത്തണ്ടേ കടിക്കും മാണ്ടേ?
ഇപ്പ പണിക്കാര് പോയ്ക്ക്‌ണ്
ഏഹ് പണിക്കാരില്ലേ ഏഹ് ഇപ്പൊ ഇങ്ങക്ക് ഇല്ലതന്നെ അതി
ഉം തിങ്കളാഴ്ച തൊട്ട് ഇണ്ടാവും ഇനി
ഏഹ് ഒരാള് നാട്ട്പാെയിക്കാ
ആഹ്
ഏഹ് അപ്പോ ആഹ് അപ്പൊ പിന്നെ ഇങ്ങക്ക്ല്ലതാവുമ്പോ പിന്നെ അങ്ങനെ തോനെന്നും മാണ്ട്യേരൂല്ലല്ലോ
ഉം കുട്ട്യാളുംതൊക്കെ ചോറ്ന്നും മറ്റേ വല്യോൽക്കും ഇബടെ റ്റും ഇപ്പാക്കും മതി
ആഹ് അത് ശെരി അങ്ങനെയാണങ്കി പറ്റും അല്ലാതെ ഫുള്ളായിട്ട് നല്ലോണംമാണെങ്കിലേ
ആഹ് അങ്ങനെ അങ്ങൻതന്നെ ഇണ്ടാക്കല് ഫുള്ളായിട്ട് വാണ്ട്യന്നീനു ഇപ്പ ഓൽ ഇല്ലാത്തോണ്ടാണ് മറ്റേ രണ്ടാക്കും പത്തെണ്ണീച്ചേ ഇബടെ പത്തും ഇവടെ പിന്നെ രണ്ടാക്കും പത്തെണ്ണാക്ക്യങ് ഇണ്ടാക്കും വാക്ക് ക്കി അ് പത്ത് അത്രയൊന്നും തിന്നൂലോല് വാക്കി ഞാന് രാവിലേ നേര്ത്തെ അതോ സ്കൂൾക്ക് ചെലപ്പം ചപ്പാത്തി കൊണ്ടോവും
ഏഹ്
ചെലേദിവസം ചപ്പാത്യയ്ക്കാരം ഉം
ആഹ്
അവിട്ക്ക് വന്നീനോ ഇപ്പോ ഇപ്പാനെ കൊണ്ടോവാൻ വന്നീനല്ലോ ഹോസ്പിറ്റൽക്ക് കൊണ്ടോവാൻ
ആ് ന്നാ ഞാനവിടെ കടന്നീനു അപ്പോ അവിടെ ഇബടെ ബെല്ലട്ച്ച്ണെ കേട്ടീന്നു
ഉം ആഹ് കൊണ്ടോയി കൊട്ന്നു ഓനാ പോയിനെ
ഏഹ് അഅ് ശരി ഇബടെ നമ്മളെ ക്ലിനക്ക്ക്കാരല്ലേ
ആഹ് ആഹ് ഉം അല്ലെയ് മറ്റോട്ത്ത്ത്തെ സ്കൂളിന്റെ അടുത്തുള്ളേ
ഏഹ് അവിടുക്കാ?
ഉം അവ്ട്ക്കേല് പറഞ്ഞീന്റത് പ്പെന്താറില്ലട്ടോ ഞാ പിന്നെ ഓൻ വന്ന്ട്ട് ചോയിച്ചിട്ടു വന്നേക്കിന് വേഗം ജിമ്മിനും പോയി
ആ ആ
അവട്ക്കു പോവാന് ന്നെന്നു പറഞ്ഞാല് വിളിച്ചപ്പോ
ഏഹ്
എവ്ട്ക്കാ പോയത് പിന്നെ ഞാൻ ചോയിച്ചിട്ടൂല്ല.
ആഹ് അവ്‌ട്ക്ക്ന്നാള് ഞാന് ഞാനും ചെറേ ഏ ബല് കുട്ട്യേളും ഒക്കേയിട്ട് പനിച്ചിട്ട് അങ്ങനെ പോയി.
ആഹ്
പാരസെറ്റാമോളും അയ്ക്കൊരു കറുപ്പ് നിറത്തിലുല്ല ഗുളികിം മാത്രം കിട്ടി വേറെ മൂക്കില് റ്റിച്ചിണതുംല്ലാ. വേറ മരുന്നും കാര്യം ഒന്നുംല്ല.
ഉം ഓലയ്ൻ ടെസ്റ്റ് ചെയ്തിട്ടേ പിന്നെ ചെലതൊക്കെ തരു
ആഹ് ആഹ്. ആ പ്രഷറ് കാര്യങ്ങള അങ്ങനൊക്കെ നോക്ക്ണ്ട്. പക്ഷെ ന്നാലും വേറെ മരുന്നൊന്നും കിട്ടിയില്ല.
ഉം. ഞാവ്ടെ കുട്ട്യേൾക്ക് തൊക്കായപ്പൊ കാര്യായിട്ട് അവ്ട്ക്കന്നെ പോവല്.
ആഹ്. ഞാനും പോവല്ണ്ടത് കൊരന്റെ താ ഞാ കൊരാർഞ്ഞു കൊരന്റെ കിട്ടീ ഞാ ആയുർവേദായോണ്ടെ ഇംഗ്ലീഷ്മക്ക്പ്പൊ വല്ല്യോര്തില്ല. പിന്നെപ്പൊ കെതിയെട്ട്ങ്ങാണ്ട് കഫകെട്ട് മാറായിട്ട്ങ്ങട്ട് കുട്ങ്ങി. അവ്ടെണ്ടൊരു വിക്സൊക്കെ. വിക്സ് നല്ല വിക്സാണ്.
വടേ
അമ്മളെ ബടെ ആയുർവേദത്തിലേ അവ്ടെ എന്താറിയാ നല്ല വിക്സാണത്. കഫൊക്കെ പോരാന്
ആഹ്
നല്ലൊ കഫും നീരൊക്കെ പോര്ന്ണ്ടയ്മ്മെ
അൻക്ക് തര്ല്ണ്ടോ?
വിക് വിക്സ് ഒരു നീർണ ഒരു വിക്സാണ്. മൂക്കിലൊക്കെ തേച്ചാല് ച്ച് മൂക്ക്ല് നേ രാവിലെ നീച്ചാൽ രണ്ട് സ് സൈഡും മൂക്കും. മേലഭാഗങ്ങനെ അമുക്ക് കെട്ടിക്ക്ണത് സെരിക്കിനറിയും.
ഏഹ്
ന്നട്ട് ഞാന് അവിടെന്നിട്ട്താക്കലാണ് വിക്സ് ആ മൂക്ക്കിന്റെ ആ ഭാത്ത് തേച്ചോട്ത്താ കാണാ കൊർച്ച് കെജ്ജുമ്പങ്ങനെ അളിഞ്ഞ് വര്ന്. കഫംതായിക്കാണ്ട്ങ്ങനെ പോരും അത് നീര് തൊണ്ടവേദനക്കൊക്കെ തേച്ചാല് കൊറവ്ട്ട്ണ്ട്
ആഹ്
ആയുർവേദായോണ്ട് പെട്ടെന്നൊന്ന് മാറൂല. ആക്കം പോലെങ്ങനെ ദാ വൊള്ളോ ന്നാ
പ്പാക്ക് പിന്നെന്തേ പിന്നിം പനി ഒട്ങ്ങി ആവല്ലേ. മറ്റേ മാറില്ല്യേനൊ അന്ന്.
ആ പനി മാറീനു. ചോയിച്ചോക്കണം ചോയ്ച്ച് ആഹ്. പ്പ തീ ഈ തണുപ്പുംതൊക്കെ ആവുമ്പളേ തണ്പ്പല്ലേ പ്പല്ലത് ആകെ. മയക്കാലോ അയ്നാ പനി പനിച്ചോൽക്ക് പിന്നെ മാറി കിട്ട്ണില്ലേ
ആഹ്
എന്നേപ്പന്നാളും അങ്ങനേ പനിച്ച്ങ്ങാണ്ട് പിന്നെ പിന്നെ ശരിയായിനു. ബടെ കുട്ടിയ ക്കും. ഞയങ്ങ്ക്കൊക്കെ അങ്ങൻതന്നേണ്. പൻച്ച്, പൻച്ചിട്ട് പിന്നെ അത്കൂടി പ്പാക്ക് സുഖല്ലാ ത്തതു അല്ലേ ഞമ്മക്ക് ആരോഗ്യല്ലോൽക്കെന്നെ മ്മുക്ക് പൻച്ചാ അയിന്റെത് മാറികിട്ട്ണല്ലാ ക്ഷീണൊക്കെ.
ഉം. അവ്ടന്ന് എളന്നീനൊക്കെ ചോയിച്ചീനല്ലോ? ന്നട്ട് കിട്ട്
ആഹ് ആഹ് ആയൽ എളനീന്. അവിടുന്നാണ് കിട്ടിയങ്കി അവിടനാച്ച അറിയില്ല.
ഏ ഇവിടെ ഞാൻറിയില്ല ഇവിടെ വിളിച്ച് ചോദിച്ചിന്നോട് ഞാൻ പറഞ്ഞ് എനിക്കറില്ല. അതും എനിക്കറിയില്ല
പിന്നെ ഞാൻ ഒന്നു കൺ ഉണ്ടാവുല്ല ഞാൻ പുറത്തക്ക് പോവാൻ ഇറങ്ങിട്ടില്ല. ഇനി ഒരു വണ്ടി പോണ സൗണ്ട് കെട്ടിനി വന്ന് നോക്കിയാണ്ടില്ലാതെ പോയതാണോ അതോടുത്ത് പോയതാണോന്നും എനിക്കറില്ല.
ഏ, ഞാന് അവിടെ അവിടെ വ അങ്ങോട്ട് വിലിച്ചീനു അപ്പൊ അടണ്ടാവും പോ ചെന്നോക്കെറിഞ്ഞോ.
ആഹ് അങ്ങട്ട് വിളിച്ചു ചോയിച്ചിന്നോട് ഞമ്പറഞ്ഞു ഇതയക്കണോല്യോന്ന യില്ലയമൺ അങ്ങനെ വല്ല ഇല്ലാത്തത്കൊണ്ടേ.
ഏ അന്ന് നിങ്ങള്പേരിലുണ്ടോ?
ആഹ് വാപ്പ വന്നക്ക്ണ് ഇല്ലേനു അപ്പൊതിന് വന്നതാണ്.
അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ ഇണ്ടാവൂല്ല. ത
ഞാൻ വന്ന് കയറിയിക്കീനാണ് പറഞ്ഞത് ഇങ്ങനെ വിളിച്ചത്. അങ്ങനെ വരും.
ആഹ് ഉണ്ടാവൂലട്ടോ അവിടെങ്ങള് ഏ അവിടെ പുറത്തല്ലേ അവിടന്ന് എടുക്കേണ്ടി വരും ഉണ്ടാവൂല മറ്റേ പെരീക്ക് പോയിക്കണ് താത്താന്നും പറഞ്ഞു
ഉം ആഹ് അതന്നെ ഒരു വണ്ടി വന്ന് പോണ സൗണ്ട് കെട്ടു. എടുത്തക്കണല്ലന്ന്ൻക്കറ്റ അറിയില്ല.
ആഹ്. ച്ചറീയിലഇവട്ക്ക് കൊടുന്നീനു.
ആഹ്
അയ്ന്റേതാണോ ഏതാ ച്ചാറിയില്ല. അത് ക്ഷീണം ങ്ങോട്ട് കൂടീട്ടേ എള നീന്റെത്കൂടിച്ചാൻ പറഞ്ഞിക്കണാണ്കാണ്ടെ അത് തന്നെ ഈ. സുഖല്ലാതെ ഓപ്പറേഷൻ കഴിഞ്ഞതി ശേഷം ചെറുതായിട്ട് എന്റേം പനിച്ചൊക്കെ ചെയ്താ പിന്നെ ഭയങ്കര ക്ഷീണ.
ആഹ്
അയിക്കൂടി ഇത്രയും കുളികയും കാര്യവും കുടിച്ചല്ലേ. വാകെ കൊയങ്ങാണ് പിന്നെ.
ഉം
നമ്മൾ മോത്ത്ക്ക് നോക്കുമ്പതന്നെ മനസ്സിലാവും.
ദിവസം മറ്റീന്റെ ഗുളിക നിർത്താൻ പറ്റണ്ടാവല്ലുല്ലേ.
നഞ്ഞിവേദനന്റെ ഗുളിക ദിവസം കുടിച്ചല്ലേ.
ഉം
അത് നിർത്താൻ പറ്റൂല്ല അത് മരണ വരെ നിർത്താൻ പറ്റുല്ലന്നാണ്.
ആഹ്
കയ്യുമ്പത്തിന് അങ്ങനെ വാങ്ങ അയ്ന്നന നല്ല വലാണ് ഒരാഴ്ച പത്ത് ദിവസത്തിന് ആ വാങ്ങ അയ്നൊരു ആയി ത്തിച്ചല്ലാനുണ്ട്.
ഹെ
ഓരോ പത്തിസത്തിനും അങ്ങനെ അങ്ങനെ വാങ്ങലാണ്. പ്പനമ്മള് ഡോക്ടറെ കാണിച്ച്ക്കാണ്ട് ഗു ഗുളികാ മാസത്തിന് വാങ്ങയാണെങ്കിൽ അഞ്ച് റുപിയ അയ്യായിരം റുപിയ
ആഹ്
അയ്ല് ചെലപ്പോ ചല ഗുളികളൊക്കെ മാറ്റും അതി ഇത് എന്റെടയിൽ കൊളസ്ട്രോൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ബീഫും കാര്യങ്ങളുക്കെ നിർത്തിനു. പ്പ. ന്നാള് നോക്കിയപ്പം പിന്നെ. കൊറവുണ്ട് ചോറൊക്കെ കൊണ്ടോണോണ്ട് പിന്നെ.
ആഹ്
ചോറ് ചോറാെണ്ടാേവുമ്പോ പിന്നെ ഇന്നായിക്കോ
ആഹ് ശരി